ലോ
അതെ
ആഹ് എന്നാടുക്കുവാരുന്നു ഓഹ് വിശേഷം ഒന്നുവില്ല. ഞാന്, പിള്ളാരെ കൊണ്ടുരാനായിട്ട് പോകാനായിട്ട് മുറ്റം ഒന്ന് തൂത്തിട്ട് പോവാന്നോർത്ത് തൂത്ത് കുളിക്കാവല്ലോന്നോർത്ത് തൂക്കുവാരുന്നു
അതേ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണൊക്കെ കഴിച്ചു. ഭക്ഷണം ഉച്ചയ് ക്ക് ഊം ഉച്ചക്കത്തെ കഴിച്ചു നാലു മണീടെ എന്നാ ബ് ച് കാപ്പി എടുക്കണം
അതെയോ നിങ്ങൾ നാലു മണിക്കന്നെ ചായകുടിക്കോ
നാലുമണിക്ക് ചാ പാലൊഴിച്ച് ചായ കുടിക്കും
ആഹ്
ആഹ്
മിറ്റം കാലാവസ്ഥ മഴയയില്ലായിരിക്കുംല്ലേ ഇപ്പൊ
ഇപ്പം മഴയില്ല ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മഴയാരുന്നു ഇവിടെ
ആഹ് ഇവിടെ അതേപോൽത്തന്നാ അതുകൊണ്ട് നമക്ക് ഡ്രസ്സ് അഹ് അലക്കിടാനും മിറ്റടിച്ചിടാനൊന്നും പ റ്റുന്നില്ല
ആഹ് പറ്റുന്നില്ല ആഹ്
അതാ
ഒണങ്ങി കിട്ടത്തില്ലല്ലോ ആഹ് ഞങ്ങക്കുവതെ അതുകൊണ്ട് ഇന്നലേം തൂത്തില്ല ഇന്നും തൂത്തില്ല മുറ്റം എന്നാ ഇന്നിപ്പം തോർന്നപ്പം തൂത്തിട്ടിട്ട് കുളിക്കാവന്നോർത്താരുന്നു
അതെഅതെ നിങ്ങള് കുട്ടികളെ പോയി കൂട്ടിക്കൊണ്ടുവരണോ
കുട്ടികളെ പോയി കൂട്ടിക്കൊണ്ട് വരണം കുട്ടികള് ബസ്റ്റോ അവിടെ സ്കൂൾ ബസ്സിനാണേ വരുന്നതേ
അതാ
സ്സ്ന് വന്ന് ശകലം വഴിയിലോട്ട് എറങ്ങി ചെല്ലണം. അപ്പം അവർക്ക് ഭാരവല്ലേ പുസ്തകം കൊണ്ട് വരാനായിട്ട് അതുകൊണ്ട് പോയി ബാഗെടുത്തോൺ ആഹ് ബായ് എട്ത്തോണ്ട് വരണം
അതെ അതെ നിങ്ങളെ വീട്ടില് ആരെക്കെള്ളെ നിങ്ങക്ക് രണ്ട് മക്കള് മാത്രാണൊള്ളെ
എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരാള് നേഴ്സിംഗ് പഠിക്കുവാണേ വല്ല്യ കൊച്ച് ആഹ് കൊച്ചു പിള്ളാർ രണ്ടുപേരും ആറിലും നാൽലും പഠിക്കുന്നു
അതെ നേഴ്സിങ് പഠിക്ക്ന്ന പൊറ്ത്ത് പോയി പഠിക്കാണൊ അതെയാ
ആഹ് അവളാ മാസ ഏഹ് അവധി അവധി ദിവസം വരും പിന്ന അടുത്ത മാസം അവർക്ക് പരീക്ഷയ പരീക്ഷ കഴിഞ്ഞിട്ട് ചെലപ്പം അവതി കിട്ടിയാ വരുവായിരിക്കും ജൂലൈയില്
അതെയാ ആഹ് ഇപ്പൊ ക്ലാസ്സ് തൊറന്നിട്ടെ ഉള്ളു
ഇപ്പം ക്ലാസ് ഈ സേ ഏഹ് തേർഡ് സെമ്മ. സെമ്മിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ എക്സാമിനുള്ള ഇതാലൊ ജൂലൈ രണ്ടിന് എക്സാമ
അതെ
ആഹ് പിന്നെ അമ്മയുണ്ട് ഹസ്ബന്റ് ഉണ്ട്
അതെയോ നിങ്ങ ഇപ്പൊ നിങ്ങള് മാത്രാണൊ വീട്ടില്ള്ളത്
ഇപ്പൊ ഒള്ളു ഇപ്പ ഉള്ളു ഇപ്പ അമ്മ അമ്മേടെ മോൾടെ വീട്ടി ഞങ്ങടെ നാത്തൂന്റെ വീട്ടി പോയിരിക്കുവാണേ
ആഹ് നിങ്ങള് നിങ്ങള് വീ ട്ട് ജോലി ആണ് ചെയ്യുന്നത് അല്ലാണ്ട് വേറെ എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
എന്തോ
നിങ്ങള് വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടൊ പൊറ്ത്ത് പോയിട്ട്
ഇല്ല ഇല്ലില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മള് ഏഹ് പിള്ളാര്ടെ കാര്യം നോക്കി ഹൗസ് വൈഫാ വീട്ടി ഇരിക്ക്വ
അതെ അതെ പോണന്ന് ആഗ്രഹണ്ടൊ
പോകുന്നതിന് കൊഴപ്പം നമുക്കിപ്പം രാവിലെ ഏ ഏഴേ മുക്കാലാവുമ്പോ പിള്ളാരുടെ ബസ്സ് വരും പിള്ളാരുടെ ബസ്സ് വിട്ടിട്ട് അൻ ആഹ് അഞ്ചാവും പിള്ളാരുടെ ബസ്സ് തിരിച്ച് വരുമ്പൊ ആഹ് സമയത്തിനുള്ളി വല്ല പരിപാടി ഉണ്ടെങ്കി പോകുന്നതിന് കൊഴപ്പല്ല
ആഹ് അതെയാ അവർക് ഉച്ചഭക്ഷണം കൊട്ക്കണോ
ആഹ് ഉച്ചഭക്ഷണം കൊടുക്കണം അപ്പൊ രാവിലത്തെ വേകുകയും ചെയ്യും ഒരാക്ക് മതി ഒരാക്ക് സ്കൂളീന്ന് ചോറുണ്ടെ എന്റെ ആറി പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളീന്ന് ഏഹ് ചോറ്ണ്ട് നാല് വരെ ഉള്ളവർക്ക് സ്കൂളി ചോറില്ല
ആഹ് ആഹ് കൊണ്ട പോവാ വരല്ല
ആഹ് അതിന് കൊണ്ട് പോണം
ആഹ് ആഹ് ഇങ്ങള് പൊറ്ത്തൊക്കെ പോവാറുണ്ടോ
പൊറത്ത് പോകാറുണ്ടോന്ന് ചോദിച്ച ആഹ് അങ്ങനെയൊന്നും പോകാറില്ല പിന്നെ അവധിക്ക് ഇത്തവണ ഒന്ന് രണ്ട് സ്ഥലത്ത് പിള്ളാരെ കൊണ്ട് പോയാര്ന്നു ബീച്ചിലോ അങ്ങനെയൊക്കെ
ഉം
ഇങ്ങളെ അട്ത്ത് ബീച്ചൊക്കെ അട്ത്ത്ണ്ടൊ
നമ്മടെ അട്ത്തില്ല നമ്മളിവിടെ കോട്ടയം സൈഡ കോട്ടയം ഇവിടെ ബീച്ചൊന്നും ഇല്ല
അതേ
യാഹ്. നമുക്ക് പോണൊങ്കി ആലപ്പുഴ തിരുവനന്തുരം, എറണാകുളം ഇങ്ങനെയൊക്കെ പോണം.
ആഹ് ആഹ്
ഉം. ഇവിടെന്ന് ശാലം ദൂര ആലപ്പുഴ ഏറ്റവും അട്ത്ത്. പള്ളിയുടെ അടുത്ത് തോന്നല്ലൊ വീട്?
ആഹ് അതെ, അതെ.
ആഹ്. നാലുമണിയാവ്‌മ്പം ബാങ്ക് വിളി കേക്കും. ആഹ്, ആഹ് നിങ്ങൾക്ക് പോവണ്ടായി...
ഇല്ല ഇല്ല ഇല്ലാ.
ആഹ്. കുട്ടികളുണ്ടൊ അതൊ?
ഇല്ലില്ല. ഞാൻ പഠിക്കാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു.
ആഹ്
ഇനിപ്പൊ ഏഹ് കമ്പ്യൂട്ടർ പഠിക്കണം. ആഹ് കമ്പ്യൂ.... ആഹ് അതെ. കമ്പ്യൂട്ടർ പഠിക്കണം.
ആഹ് അത് ശരി. കോളേജിലാ?
ആഹ് ആഹ് അക്കൗണ്ടിഗ് പഠിക്കാൻ വേണ്ടിട്ട് കോളേജില് നോക്ക് ന്ന്ണ്ട്.
ആഹ് ആഹ് ഓഹ് ഈ വർഷത്തെ കോ പിന്നെ ത തൊടങ്ങുന്നേ ഉള്ളല്ലെ അഡ്മിഷൻ അല്ലെ.
അതെ അതെ. നിങ്ങളെ ബാക്കി യൊള്ള പണിയൊക്കെ കഴിഞ്ഞൊ?
ബാക്കിയുള്ള പണിയൊക്കെ മിക്കവാറും കഴിഞ്ഞു. ഇനി ത് ഈ മുറ്റത്തിന്റെ സ തൂത്ത് വാരിക്കൊണ്ടിരിക്കുവായിര്ന്ന്. കുറച്ചൂടെ തൂക്കാനുണ്ട്. അത് തൂത്ത് കഴിഞ്ഞിട്ട് കുളിക്കണം. ചായ എട്ക്കണം. പിള്ളാരെ... കൊണ്ടരാം പോണം. അഞ്ചാവും പിള്ളാര്ടെ ബസ് വരുമ്പം
ആഹ് അതെ യൊ
ആഹ്
ആ
കാരണം വീട്ടിലെ പണി ചെയ്തോളു വായിരിക്കുവല്ലൊ അല്ലെ.
അതെ അതെ. എൻക്ക് അടിച്ചു വാരി തൊടക്കാന അങ്ങൻത്തെ പണിയുണ്ടാവൊള്ളു.
ആഹ് അതൊണ്ട് ല്ലെ. കൊർച്ചൊക്കെ ചെയ്യും.
അതെ
ആഹ്. തുണിയലക്കും. തുണിയലക്കും
അതൊക്കെ വാഷിങ് മെഷീൻല്.
ആഹ് ആഹ്. അന്നേരം പിന്നെ എല്ലാര്‌ടേയും കൂടെ അങ്ങ് ആവൊ ല്ലൊ.
നിങ്ങളെ അവ്‌ടൊക്കെയ്യാറ് അളുപ്പ ലാ കല്ല്മ്മെല് അള്പ്പലാണൊ?
ആഹ് ഞങ്ങള് വ്ടെ കല്ലേലാണെ അലക്കുന്നതെ. കല്ലേലലക്കി ഞമ്മടെ ഉം വീട്ന്റെ മേള് നമുക്ക് വെള്ളം കൊറവാണെ. ഇപ്പം ഒണ്ട്. വേനക്കാലത്ത് കൊറവാ. അപ്പം നമക്ക് വാഷിംഗ് മെഷീനൊന്നുല്ല. നമ്മളതുകൊണ്ട് കല്ലേലലക്കിട്ട് മോളില് റൂഫ് ഇട്ടിട്ടുണ്ട്. വി എൻ ഡി യെ അവ്ടെ ഇട്ടാ ഒണങ്ങികിട്ടും. ഉം ഒണങ്ങാന് രണ്ട്, മൂന്ന് ദൂസം കഴിയുമ്പൊ എടുത്തോണ്ട് വന്നാ മതിയല്ലൊ.
ആഹ് അതെ. ഇപ്പൊ ഓണങ്ങി കിട്ടാൻ ഭയങ്കര പണിയാണല്ലൊ വെയിലില്ലാ.....
ആഹ്. അതുകൊണ്ട് പെർക്കി, പെർക്കി വെയിലത്തിടൊന്നും വേണ്ട. അവ്ടെ അവിടെയോട്ട് അലക്കിക്കൊണ്ടിടും.
ആഹ് അതെ.
ഒണങ്ങി, ഒണങ്ങി കഴിയുമ്പഴെപോവൊള്ളു. പിള്ളേർക്കെന്നും പോണ്ടോണ്ട് യൂണിഫോമൊക്കെ... അലക്കണ്ടെ എന്നും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു
ആഹ് ആഹ് വേറെന്തക്കയാ ഇല്ല ചായ കുടിച്ചില്ലചായ കുടിക്കാൻ സമയാവുന്നുള്ളു
ആഹ് അത് ശെരി പശു ആടൊക്കെ ഉണ്ടോ വീട്ടിൽ
ഇല്ല ഇല്ല കോഴി ഇണ്ടായിരുന്ന് ഇപ്പ ഇല്ല
ആഹ് ആഹ് അത് ശെരി ആഹ് ഞങ്ങൾക്കും ഇല്ല ഇവിടെ ഉണ്ടായിരുന്നു പശും ആടും ഒക്കെ
ആഹ് ഇപ്പ ഇല്ലേ ഇപ്പ മയക്കാല ആയതുകൊണ്ട് നോക് ക്കാനാവുലാല്ലോ
ഇപ്പം നമ്മുടെ പറമ്പി പുല്ലുണ്ട് കുറച്ച് പക്ഷെ നമ്മള് ഒരു പശുനെക്കെമേടിച്ച് കഴിയുമ്പഴത്തേക്ക് ഇവിടുത്തെ പുല്ലു മുഴുവൻ തീരും പിന്നെ നമ്മക്ക് വേറെ എടുന്നേലുവൊക്കെ പറിക്കാൻ പോണം ചൊമക്കണം
ആഹ് ആഹ് ആഹ് അതിന് ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അതുകൊണ്ടില്ല
ഇനി മിറ്റം കൊറേ ഉണ്ട് അടിച്ചു വാരാന്
മിറ്റം ഒത്തിരിയില്ല എന്നാലും ചുറ്റും നാല് വശവാകുമ്പോ ശകലം ഒണ്ട്
അതെയാ നിങ്ങളന്നാ അടിച്ചു വാരാറ്
ആഹ് ആദ്യം ഞാനും കൂടെ കൊറടിക്കും ഇപ്പ അമ്മ ഇവിടെ ഇല്ലാത്തതെ മൊത്തടിക്കണാരുന്നു
ഉം ആഹ് ആഹ്
ഉം ഇന്നലെ മഴയായിരുന്നോണ്ട് ഇന്നലേം ആഹ് പോയിരിക്കുവാ ഇന്നലെ പിന്ന മഴയല്ലായിരുന്നോ മഴയായിരുന്നോണ്ടിന്നലേം ഇന്നും ഇന്നലെ ഇന്നും തൂക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒത്തിരി ചപ്പുണ്ട്
അതേ
ഉം
രാത്രിയേക്കെന്താ ഭക്ഷണം
രാത്രിയിലത്തേക്ക് ശകലം ചോറ് ഉച്ചക്കത്തെ ഇരിപ്പുണ്ട് പിന്നെ പിള്ളാർക്ക് ചപ്പാത്തിയോ അങ്ങനെ വല്ലോം ഉണ്ടാക്കിയാൽ മതി പിന്നെ ചക്ക പറിച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടേ അത് വേണെങ്കിലും ഉം അത് വേണെങ്കിലും ഇത്തിരികഴിയുമ്പം വേണേ പുഴുങ്ങാം ഞാൻ തീരുമാനിച്ചില്ല അത് നീ ആഹ് പിള്ളേരെ വന്ന് അവരെ ക്കിവിടെയുണ്ട് ചക്കയൊണ്ട് പിള്ളാര് വന്നഴിഞ്ഞിട് അവരെ കുളിപ്പീര് ഒരാള് ടൂറിന് പോകുന്നുണ്ട് അന്നേരം അവളെ അങ്ങോട്ട് പറഞ് വിട്ടിട്ട് ആഹ് പറഞ്ഞ അവര് വന്ന കഴിഞ്ഞാ പിന്നെ ഒരു പരിപാടീം നടക്കുവേല അവരെ കുളിപ്പീരു ഒരു ക്കവും അതിന്റെ കൂട നമ്മക്ക് വേറൊരു പണീം നടക്കുവേല പിന്നെ അവരുടെ കൂടെ നിക്കണം അന്നേരം അതിന് അത്രയും പണി തീർത്തിട്ട് പോവാണെ എളുപ്പോണ്ടല്ലോ
ആഹ് ആഹ് ആഹ് അത് ശരിയാ
ആഹ് ആഹ് എന്നാ എടുക്കുന്നു പിന്നെ വേറെ വിശേഷവൊന്നുവില്ല വേറെ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഉം അവടെ വെള്ളവൊക്കെണ്ടായിരിയ്ക്കും അല്ലേ
ഓ വെള്ളത്തിനൊന്നും കൊയപ്പില്ല
കുഴപ്പയില്ല ആഹ് പൈപ്പ് ലൈനുണ്ടോ
നിങ്ങക്ക് അവ്ടെ വെള്ളക്കെണ്ടോ
നമ്മുക്ക് വെള്ളം വറ്റും വേനലാമ്പഴ്ത്തേക്കും രണ്ട് മൂന്ന് മാസത്തേക്ക് വെള്ളവില്ല നമ്മുടെ അത്യാവശ്യം കാര്യത്തിന് മാത്രം കിണറ്റിക്കിട്ടും ബാക്കി ആവശ്യത്തിനുള്ളതൊന്നും ഇല്ല
അതെയോ ആഹ് ആഹ്
ഉം അതവര്
ആഹ് ആഹ് ആഹ് വെള്ളയില്ലെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ
ആഹ് വെള്ളയില്ലേ ഭയങ്കര
പിന്നെ വേറെന്നാണ്ട് വേറെ വിശേഷം ഒന്നുയില്ലല്ലോ
ഇല്ല ഇല്ല വിശേഷം ഇപ്പ ചായ കുടിക്കണം
ആഹ് ഞാനും എന്നാ പോയി കുളിയും കഴിഞ്ഞ് ചായ എടുത്ത് വെക്കട്ടെ പിള്ളാരെ കൊണ്ട് വരാനായിട്ടേ
ആഹ് എന്നാ ഓക്കെ
എന്നാ ശരി